ഹലോ
ആഹ് എന്തൊക്കെയുണ്ട്
എന്താ നല്ല വിശേഷം തന്നെ
ആഹ്
എന്തായി
എന്താണ് കുട്ടികള് ഒറങ്ങിയില്ലാ ഇവിടെ എന്നിപ്പോ നാളെ സ്കൂളില്ലല്ലോ അതുകൊണ്ട് കളിക്കാണ്
ഇപ്പ കൊറച്ച് നേരം റെസ്റ്റ് എടുക്കാന്ന് വിച്ചാരിച്ചിട്ട് ഉണ്ടാവൂല്ലേ
ആഹ് ഞങ്ങളിതേ ഇങ്ങനെ ഇരിക്കുന്നു ഭക്ഷണം കഴിച്ചില്ല കഴിക്കണം സമയം ആവുന്നുള്ളൂ ഞങ്ങളിവിടെ കൊറച്ച് താമസിച്ചാ കഴിക്കുന്നേ
ആഹ് എല്ല മക്കളൊക്കെ കഴിച്ചു
ആഹ്
അവർക്ക് രാവിലെ ആ മദ്രസ ഉള്ള കാരണവേ നേരത്തെ ഒറങ്ങണം
ആഹ് ഇവിടെ മദ്രസ ഉണ്ട് പക്ഷെ ഏ ഒമ്പത് മണിയൊക്കെ ആവുമ്പോഴാ തൊടങ്ങൂള്ളൂ
അതെന്താ അങ്ങനെ ന്നാ ശനിയും ഞായറായിട്ടാ
ആഹ് ഞങ്ങക്ക് ശനിയും ഞായറും മാത്രേയുള്ളൂ
ആഹ് ബാക്കിള്ള ബാക്കിയുള്ള ദിവസം ഇല്ല
ബാക്കിയുള്ള ദിവസവില്ല അവടെ രാവിലോത്തും ഒക്കെ ഉണ്ടാവൂലേ
ആഹ് ഇണ്ട്
ആ നമുക്ക് ക്ക് ഇവിടെ ഇപ്പൊ ശനിം ഞായറും മാത്രള്ളൂ
ആഹ് അപ്പൊ ബാക്കിള്ള ദിവസന്താ
ബാക്കിള്ള ദിവസ ഇല്ല സ്കൂളെള്ളൂ ഇതൊരു ചെറിയ മദ്രസയാ ആ അതുകൊണ്ടാ അങ്ങനെന്ന് തോന്നുന്നു പതിമൂന്ന് പതിമൂന്ന് കുട്ട്യോളെള്ളൂ ആ ഏഴ് ക്ലാസ്സ് വരെയൊക്കെ ഉണ്ട് ഏ ചെറിയ മദ്രസയാ
ആഹ് ശരി അപ്പ മാ
നമക്ക് കൊറച്ച് എളുപ്പുണ്ട് ലോഡ് കൊറവ്ണ്ട്
മദ്രസ പഠനം കൊറവായിരിക്കുല്ലേ
ആ പിന്നെ ഇവരുടെ സ്കൂളിൽ അറബിക്കുണ്ട്
ആഹ്ശരി
അതുകൊണ്ട് വല്ല്യ പ്രശ്നം വരുന്നില്ല
ആഹ് ആഹ്
ഉം സ്കൂളില് ഏ എല്ലാ വിഷയങ്ങളും തന്നെ പോവ്ന്നുണ്ട് ഇപ്പൊ ആള് മദ്രസയില് ശരിക്കും ഒന്നിലായിട്ടെള്ളൂ സ്കൂളില് രണ്ടില പക്ഷെ ഇവര് ആ അത്യാവശ്യം ഇസ്ലാം കാര്യം ഇമാൻ കാര്യം എല്ലാം സ്കൂള് തന്നെ ന്നെ യു കെ ജില് വെച്ച്ട്ട് പഠി പപ്പിച്ച് പഠിച്ച് കഴിഞ്ഞതാ സ്കൂള്ല് ഇപ്പം അക്ഷരങ്ങള് എല്ലാം കംപ്ലീറ്റായത വാക്കുകളിലേക്ക് കേറി മദ്രസയില് വാക്കുകൾ എത്തിട്ടെള്ളൂ നിങ്ങളവിടെ ഏതാ ദക്ഷിണോ സമസ്തയോ
ആ
ദക്ഷിണയാണോ ആ മദ്രസേതെ സിലബസ്
അല്ലല്ല സമസ്ത സമസ്ത
ആ ആ അത് കൊറച്ച് പാടല്ലേ സമസ് സ്തയിലാണ് രാവിലേത്ത് നിർബന്ധയിട്ടുള്ളത് നമക്ക് അങ്ങനെ ഇല്ല നമ്മള് ദക്ഷിണ
അല്ലേ
ആ അതുകൊണ്ട് അങ്ങനെ
ആ ആ ആ
വലിയ പ്രശ്ന ഇല്ല എനിക്ക് നോക്കിട്ട് നമ്മുടെ സർക്കാർ സ്കൂളും സി ബി എസ് സ്കൂളും തമ്മിലുള്ള വ്യത്യാസങ്ങളില്ലേ എനിക്ക് ഇവരുടെ പുസ്തകങ്ങളൊക്കെ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നിയിരിക്കുന്നേ
അത് ശരി
എന്റെ ജ്യേഷ്ഠന്റെ കുട്ടികൾ പഠിക്കുന്നത് സമസ്തയാ അപ്പം ആ അവര് താമസിക്കുന്നത് നല്ല തണുപ്പൊക്കെള്ള സ്ഥലമാണ് മഴയൊക്കെ ആയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാ പോവാനൊക്കെ പക്ഷെ എന്നാലും മദ്രസ അവധി കൊടുക്കില്ല സമ
അതെ രാവിലെയൊക്കെ ബുദ്ധിമുട്ട് തന്നെയാണ് പൊക്കൊക്കെ
ഉം ഉം നമുക്ക് പിന്നെ അത്രയ്ക്കും പ്രശ്നമില്ല പിന്നെ സ്കൂളില് അറബി ഉള്ളത് കൊണ്ട് നമുക്ക് വലിയ ടെൻഷനും ഇല്ല
ആഹ് ശരി അങ്ങനെ
അല്ലെങ്കി പിന്നെ നമുക്കും ഈ പറയുന്ന പോലെ പ്രശ്നങ്ങൾ തോന്നു മ് മ്മ്
എന്താ കുട്ടികൾ കിടന്നിട്ടുണ്ടാവിലല്ലേ കളിക്കായിരിക്കുലേ
കളിക്കുവാ ഇത്രയും നേരം പഠിക്കാനുണ്ടായിരുന്നു ഇനിയിപ്പം ശനി ഞായർ ആണെങ്കിലും സ്കൂളിലത്തെ കൊറേ ഉണ്ടല്ലോ
അപ്പൊ ഇത് ഒമ്പത് മണിക്ക് തുടങ്ങിട്ട് എത്ര മണി വരെ ഉണ്ടാവും
പന്ത്രണ്ട് മണി വരേള്ളു ഏ ഞാനൊക്കെ പഠിക്കുമ്പം ശരിക്കും രാവിലെ ഓത്തണ്ട് വൈകിട്ട് ഒതുണ്ട് നമുക്ക് ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഇവരുടെ കാലഘട്ടമായി കഴിഞ്ഞപ്പോത്തേനും ഇവർക്ക് എളുപ്പവാ ഇവ എന്റെ മോനൊക്കെ നല്ല സുഖ കാരണം ഏ ലീവിന് ലീവ് കാര്യങ്ങളൊക്കെ എടുക്കും വല്യ പ്രശ്നം വരുന്നില്ല ആഹ മദ്രസൽ ഒന്നില് സ്കൂളില് രണ്ടിൽ
ഉം ഉം
ഉ അവിടെ എത്ര മക്കളാ
ഇവിടെ നാല്
നാലു പേര് ആഹ
ആഹ മൂത്താള് എട്ടാം ക്ലാസ്സിലാണ്
ആഹ
രണ്ടാമത്ത ആൾ മൂന്നാം ക്ലാസ്സിലാണ്
ഓ
പിന്നെ ഒന്നാം ക്ലാസ് പിന്നെ മൂന്ന് വയസ്സ് ആവണള്ളൂ
മൂന്ന് വയസ് ആവണള്ളു ഓ സ്കൂള് തുറന്ന് കഴിഞ്ഞ പിന്നെ ഒരു മേള ആയിരിക്കുംല്ലേ
ഏഹ് ഏഹ് അതൊന്നും പറയണ്ട ആഹ് കഥയെല്ലായിണ്ട് ഇവിടെ ആഹ മ ഇപ്പം ഇന്ന് പകല് പെയ്തിട്ടില്ല രാത്രി പെയ്തു പോവുക
ഓ
നിങ്ങള നാട്ടിൽ എങ്ങനാ
ന്നാ ഞങ്ങൾക്ക് മഴയുണ്ട് കൂടുതലും എവിടെലും ഒന്ന് മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മള ഇവിടെ മഴ പെയ്യും അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ് അപ്പം കൊറച്ചു നേരം പെയ്യും കൊറച്ചു നേരം തെളിയും അങ്ങനെയൊക്കെ ഉം
വെ പിന്നെ വെയിലുണ്ടാവാറുണ്ടോ
വെയില് ചെറിയ രീതില്ലുള്ളു ഇപ്പൊ രണ്ടു ദിവസം മുന്നം വരെയും വെയിലുണ്ടായിരുന്നു
ആഹ് രണ്ടുസം നല്ല വെയിലായിരുന്നു ഇന്നും നല്ല വെയിലുണ്ടായിരുന്നു
ഞങ്ങക്ക് ഉണ്ടായിരുന്നില്ല നമ്മുക്ക് കറക്റ്റ് സ്കൂളിൽ പോകുന്ന ടൈമില് മഴ പെയ്യും ഏഹ് സ്കൂൾ ബസ് പോയി കഴിഞ്ഞ് കഴിയുമ്പം വെയിലളിയും അങ്ങനെയാ ഓഫ് മഴ ആയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാ സ്കൂളിൽ പോക്ക്
അതെ നിങ്ങളെങ്ങനെ കൊണ്ടാക്കല അതാ വണ്ടി വരോ
സ്കൂൾ ബസ് വരും, പക്ഷെ നമുക്ക് ഇവിടുന്ന് കുറച്ച് ദൂരം ഒണ്ട് ബസ്സ് വരുന്നിട ത്തേക്ക് നമ്മുടെ വീട് കുറച്ചകത്തേക്ക് കേറിയിട്ടാ അപ്പം നമുക്ക് ഇവിടെന്ന് അവിടെ വരെ കൊണ്ടന്ന് വിടണം
തന്നെ കൊറച്ച് ബുദ്ധി
ആഹ് ഏകദേശം ഒരു കിലോമീറ്ററോളം നമ്മള് സ്കൂട്ടറിന് പോണം അപ്പൊ ഈ മഴയുള്ള ദിവസങ്ങളില് പാടാ
ആഹ് ശരി അപ്പൊ നിങ്ങളെ അവിടെ ബസ്സിന് വര് ബസ്സ് വരില്ലേ
ബസ്സ് കേറി വരില്ല, അതെ എന്താന്ന് വെച്ച കഴിഞ്ഞാ കൊറച്ച് കേറ്റൊ ഒക്കെ ഉള്ള സ്ഥലാ
ആഹ് ശരി
അന്നേരം അപ്പറ സൈഡിൽന്ന് വേറെ വണ്ടികളൊക്കെ വന്ന് കഴിഞ്ഞാ അതിന് സൈഡ് കൊടുക്കാനൊന്നും സ്ഥലം ഇല്ല അതുകൊണ്ട് സ്കൂൾ ബസ്സ് പിന്നെ അങ്ങനെ വ ഇല്ല നമ്മൾ അവിടെ കൊണ്ടന്നാക്കും വെയി മഴയാവുമ്പോഴാണ് പ്രശ്നംഒള്ളൂ അല്ലെങ്കിൽ പിന്നെ വലിയ കുഴപ്പം ഇല്ല
ആഹ്
ആഹ്
അയ് ശരി വെള്ളൊക്കായോ മഴ പെയ്തിട്ട്
ആഹ്‌ നമുക്ക് വെള്ളം ഉണ്ട് അങ്ങനെ വെള്ളത്തിന് ക്ഷാമം വര്ലില്ല അങ്ങോട്ടേക്ക് വെള്ളത്തിന് ക്ഷാമുണ്ടോ
ക്ഷാമം ഇപ്രാവശ്യം വന്നിട്ടില്ല അപ്പോത്തിന്‌ മഴ പെയ്‌തിലേ
ആഹ് ഞങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് കിണറില് കുറഞ്ഞായിരുന്നു ഏഹ് പക്ഷേ എന്നാലും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായില്ല അതുകൊണ്ട്
ആഹ് പെപ്പ് വെള്ളം വെ വര്ല് ഉണ്ടോ
ആഹ് പൈപ്പ് വെള്ളം നമ്മള് എടുത്തിട്ടില്ല നമുക്ക് കിണർ വെള്ളം ഉണ്ട്
ആഹ് ശരി
പൈപ്പ് വെള്ളം ഉണ്ട് ഇവിടെ അടുത്ത വീടുകളിലൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ അങ്ങനെ എടുത്തിട്ടില്ല പിന്നെ ഞങ്ങളടെ വേറൊരു പറമ്പുണ്ട് താഴെ അവിടെ ഏഹ് കിണറില് അവിടെ ആള് താമസം ഇല്ല അപ്പൊ കിണറിലും വെള്ളം ഉണ്ട് പിന്നെ അത് ഏഹ്‌ നിത്യ ഉപയോഗം ഇല്ലാത്തത് കൊണ്ട് കിണറില് വെള്ളത്തിന് ടേസ്റ്റ് വ്യത്യാസൊക്കെ വരുന്ന കൊണ്ട് ഇടക്ക് ടക്ക് വാടകക്ക് ഒക്കെ കൊടുക്കുമ്പോം അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് പൈപ്പ് വെള്ള എടുത്തിട്ടുണ്ട് അത്ര. ഒള്ളു നമ്മുടെ ഇവിടെ വലിയ പ്രശ്നം ഇല്ല പച്ചക്കറികള് ആഹ് ഉം അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ ഇണ്ടാക്കി എടുക്കുന്നുണ്ട്
ആരാ ഹസ്സ്ബന്റോ
അങ്ങനെ ഇല്ല ഹസ്ബൻഡ് അല്ല നമ്മള് നമുക്ക് വേണ്ടതില്ലേ ചെറിയൊരു നമുക്ക് കൊറച്ചധികം സ്ഥലുണ്ട് അപ്പൊ നമ്മള് ചെറിയ രീതിയിലുള്ള കൃഷികളൊക്കെ ഉണ്ട് വാഴ ആഹ് തെങ്ങ് ആഹ് കൊക്കോ കാപ്പി
ആഹ് ശെരി ആഹ്
അപ്പം ഉം പിന്നെ നമ്മള് ആഹ് പയറ് നടും ചീര ഏഹ മത്തേൻ ഇല പാവക്ക അങ്ങനെയൊക്കെ ഏഹ് ഉണ്ട് പറമ്പിൽ ത്യാവശ്യം ഒരുപാടൊന്നും ഇല്ല എപ്പഴേലും ഒരു മൂഡ് വരുമ്പം അങ്ങ് നട്ട് വെക്കും പിന്നെ കോവക്യുണ്ട്. ക്ഷെ ഇപ്പൊ ഈ മഴ ഇങ്ങനെ നൽക്കുന്നൊണ്ട് എല്ലാം പോവാ എല്ലാം കേടായി കേടായി പോവ.
ആ അതെ മയങ്ങനെ നിക്ക്മ്പോ കേടാവും.
ഉം എല്ലാത്തിലും പുഴു വരും പിന്നെ നമ്മളിപ്പോ വീട്ടിലുണ്ടാ ക്ക്ന്ന കാര്യങ്ങൾക്ക് ഏ നമ്മള് മരുന്നൊന്നും അടിക്കില്ലല്ലോ.
ഉം ശെര്യാ. ഇവടെ ചെർതായിട്ട് പയറ് വെണ്ട കൈപ്പ അതൊക്കെണ്ട്.
ആ നമ്മള് പാവക്കൊക്കെ ഉണ്ടായിരുന്നു ഒരു മൂന്നാല് ചോട് ഇണ്ടായി നന്നായിട്ട് ഉണ്ടായതുവാ പക്ഷെ ഏ ഈ പുഴു ഭയങ്കര പുഴു ശല്യവാ. കൂടെല്ലാം കെട്ടിയിട്ട് കഴിഞ്ഞാലും പുഴു വന്ന് ഈച്ച വന്ന് കൊത്തി
അത് ചെർതായിട്ട് മര്ന്ന അട്ച്ചാ കൊഴപ്പം ഇണ്ടാവൂലല്ലോ.
ആഹ് നമ്മള് പിന്നെ വീട്ടില് ഒണ്ടാക്കുന്നല്ലേന്ന് വെച്ചിട്ട് എനിക്ക് പാവയ്ക്ക നല്ല ഇഷ്ടവാ ആ. അപ്പൊ കടക്കള്ൽ പാവക്കെല് ഭയങ്കരായിട്ട് വെഷം യൂസെ യ്യുന്നുണ്ടെന്നാ പറയുന്നേ. അപ്പൊ അതോണ്ട് ഇവിടെ കടേന്ന് പാവക്ക മേടിച്ചോണ്ട് വരലില്ല.
ഉം
അപ്പം ഉം ഞാനന്നേരം പാവക്കാ തൈ നട്ടതാ. അന്നട്ട് ഇണ്ടായി കാര്യം പർഞ്ഞ നല്ല രീതീലെന്നെ ഇണ്ടായെ. രുന്നു പക്ഷെ കൊറേ കേടു വന്നു. അ ആദ്യൊക്കെ കൊറേ നോക്കി പിന്നെ പിന്നെ കേട്നെ മൈന്റാ ക്കാതായി. പിന്നെ ലാസ്റ്റ് മഴ പെയ്ത് കയ്ഞ്ഞപ്പം ഏ മൊത്തത്തില് ചെടി ഒണ ഒണങ്ങൂലോ ഇങ്ങനെ പഴുത്ത് പഴുത്തു പോവും പിന്നെ ങ്ങളത് വെട്ടിപ്പറിച്ച് കളഞ്ഞു.
ഉം ഉം ഇവടെ ചെർതായിട്ടൊക്കെ മരുന്നടിക്കൂട്ടോ.
ആഹ് എന്റെ ഹസ്ബന്റിന്റെ വീട്ടിലും മരുന്നടിക്കും.
ആഹ്.
പിന്നെ ഓ അവിടെ കൊറച്ച് എല്ലാ കീടങ്ങളുടെയും ഇത് കൂടുതലാ. ആ പിന്നെ ഒന്നും കിട്ടില്ല പക്ഷെ ഞാൻ നോക്കുമ്പം ഈ കൊച്ചിനൊക്കെ കൊടുക്കുമ്പം മരുന്നടിക്കുന്നതിലും നല്ലത്
ആഹ് മരുന്ന് അടിക്ക്ണ നല്ലത് അടിക്കാതെ ഇരിക്ക്ണ ഈ പുഴുക്കളൊക്കെ വരുമ്പളേ
ഭയങ്കര പാടാ മരുന്ന്ടിച്ചില്ലെങ്കി ഒന്നും കിട്ടില്ല ശെരിക്കും.
അതെ കിട്ടൂല.
ആഹ്.
പിന്നെ നമ്മള് വെള്ളത്തിലൊക്കെ ഇട്ട് മഞ്ഞപ്പൊടിയിലൊക്കെ മുക്കി നല്ല വൃത്തിയിൽ ഇണ്ടാ
ആഹ് അങ്ങനെ എരട്ടിപ്പണി അല്ലേത് ഞാൻപ്പൊ കേടൊക്കെ വെ ന്നയ്ഞ്ഞാല് ഈ പാവയ്ക്കൊക്കെ വിരിഞ്ഞ് വരുമ്പോ തന്നെ കൂടിട്ട ആഹ് കൂടിട്ടാ മതിന്ന് പറയും ശെരിക്കും അതൊരു കൊതുകാ കൊത്തുന്നെന്നാ പറയുന്നേ അതിന്റെ നീര് കുടി അങ്ങനെയൊക്കെ പറയുന്നേ ഞാൻ ഈ ചെല വീടുകൾ നമ്മളിങ്ങനെ കാണുമ്പോ ഞാൻ ഒരു തവണ ഒരു വീട്ടിലിങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പം ന്നർച്ചും പാവക്ക ഉണ്ടായിട്ണ്ട് അത് ഇങ്ങനെ ഷിമ്മിക്കൂട് ഇട്ട് കൊടുത്തേക്ക കേടും ഇല്ല. അപ്പൊ ഞാനിങ്ങനെ അവരോട് ചോയ്ച്ച് കയ്ഞ്ഞപ്പോ പറഞ്ഞു പൂ വര്ല്ലേ ആദ്യമേ പൂവന്ന് ആ ഇതെങ്ങനെ ആവുന്ന ടൈമിലെ ന്നെ നമ്മള് സിമ്മിക്കൂട്ട്ട് കൊടുക്കണന്ന് സിമ്മിക്കൂടിന്റെ അടിഭാഗം ചെറ്തായിട്ട് കട്ടീയ്ത് പത്ക്കെ മേളില് കേ റ്റി വെയ്ക്കണംന്നോ അപ്പൊ വാഷ് ച്ചങ്ങളിൽ നിന്ന് വന്ന ഈ ഈച്ചകള് കൊത്തോളൂന്ന്
ആഹ്
അടീകൊടെ കീറില്ല അപ്പൊ അടി ഓപ്പണായാലും കൊഴപ്പില്ലന്നൊക്കെ പറഞ്ഞ് ഞാനതെല്ലാം പരീക്ഷിച്ചിട്ട് എന്റെ പോയി എൻക്ക് അങ്ങനെ കിട്ടീല്ല പക്ഷെ ആ വര്ടെ നല്ല നല്ലായിട്ട് ണ്ടായിരിക്കണ്ടായി നമക്ക്കാണുമ്പോ ഒരു സന്തോഷം തോന്നുായിരുന്നു
ഉം ഹ്ഹ്
പിന്നെ ഓരോ ആളുകൾക്ക് ഓരോ ഇത്ണ്ടല്ലോ കൃഷിക്കാണെങ്കിലും എതിനാണെങ്കിലും കൈപുണ്യം എന്ന് പറയുന്നത് അതൊക്കെ ആയിരിക്കാം പിന്നെ ആ അവര് എനിക്ക് തോന്നുന്ന വർഷങ്ങളായിട്ട് കൃഷി ചെയ്ത ആൾക്കാരാ അപ്പ അതിന്റെ പിന്നെ മരുന്നും കൊടു
അതെ അത്ണ്ടാവും അതില്ലാതെപ്പ അങ്ങനെ വളരൂലല്ലോ ആഹ്
പിന്നെ അങ്ങനെയൊക്കെ ഇരിക്കുന്നു ശരി സമയആയോ
ആ ശ ന്നാശരി
ആ ഓക്കെ